ഹലോ ആഹ് ആഹ് അത് ഉമ്മ വിളിച്ചപ്പഴേ കട്ടാക്കിയതരുന്.
ഉം.
പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ എങ്ങനെ നന്നായിട്ട്. കുക്കെയ്യുന്ന ആളാണോ?
കുക്കൊക്കെ കണക്ക ആടായോണ്ട് പിന്നെ അങ്ങ. ത്ര വെപ്പൊന്നും ഇല്ലാത്തോണ്ടേ.
അതെ.
തറവാട്ടിലാകുമ്പോ ഉമ്മാണലോ ഒക്കെ വെക്ക അതുകൊണ്ട്ന്നെ അത്ര വല്യ ഇതില്ല. ന്നാലും ഇപ്പന്നരം ബിരിയാണി വെച്ചോക്കി. കൊയപ്പല്ല ഉം. ഇപ്പനേര ബിരിയാൺ
എങ്ങനെ എല്ലാ ഫുഡ് ഉണ്ടാക്കോ മ്മ?
ഓ അമ്മ എല്ലാ ഫുഡ് ഒക്കെ ണ്ടാക്കും.
ആണോ മ്മ പ്രായം ഇല്ലാത്ത ആളാണോ?
കൊറച് പ്രായണ്ട് ഇപ്പൊ തന്നെ ഓപ്പറേഷം കഴിഞ്ഞിരുന്ന.
ന്നാലും കിച്ചണില പണിക്കൊക്കെ വരുല്ലെ.
ഉം.
ആ ചിലരുണ്ട് അങ്ങനെ പ്രായായാലും എന്താച്ചാല് വെറുതിരിക്കാ കഴിയാത്തോര്ണ്ടാവല്ലോ.
ആഹ്.
ചിലരാണെങ്കി അതിനും വേണ്ടി മരുമക്കളെ കാണാ കാത്ത്ക്കായിരിക്കും.
ആഹ് ചെലരുണ്ടങ്ങനെ ഞ്ഞിപ്പ നമ്മളെടുത്താലും നന്നാവൂല്ല. ഞമ്മള്ത്താ നന്നാവൂലാർഞ്ഞ് പിന്നെ ഓലെടുക്കും.
ആഹ് അതെ അതെ കുറ്റം ബാക്കിയായിരി ക്കു ന്നാലും ഒന്നിനും വരൂല്ലാത്ത രീതിയില് അതെ തെ.
ങ് ഇവിടെ വന്നേന് ശേഷം ആദ്യം ആദ്യമായിട്ട് ഒരു ബിരിയാണി വെച്ചോക്കി വേറൊന്നുവെച്ച്
ആണോ ബിരിയാണി എങ്ങനെണ്ടായിന്നു ഉഷാറായോ?
കൊയപ്പല്ലർഞ്ഞു ഹസ്ബന്റ് ഫസ്റ്റിലാവുമ്പ മ്മക്കൊരു ടെൻഷനണ് നന്നാവോ നന്നാവുലേ ഏതായാലും നന്നായിന് പറഞ്ഞു.
അതിനോടുള്ള ഇൻട്രസ്റ്റ് പോവും ചെയ്യോ.
ആഹ് ഇനിപടുത്തെ വേറെ എന്തേലും ട്രൈ ചെയ്തോക്കണം. അട്ത്ത ഫ്രൈഡ്റൈസിനെ നോക്കണറിയിണ്ട്.
ക്കുമ്പന്തെറിയോ ഒറ്റയക്കാവുമ്പോ നമുക്ക് ആരെങ്കിലും എന്തേലും പറയൂന്നുള്ള പേടിയില്ലല്ലോ.
ആഹ് അഹ്നെ ഇൻക്ക് അവിടന്ന് ഇണ്ടാക്കാൻ മട്യ ഇനക്ക്ന്തേരം കണ്ടാക്കി പാന്നുള്ള ഭയങ്കര പൂതിയ അയിനുള്ള പാത്രോണ്ടാവൂല്ല കേ അമ്മ എന്തേലും വേകുന്നാരം സ്പെഷ്യല ആയിട്ട് എന്തേലും കേക്കോ
ആഹ് ആഹ്
അങ്ങനെന്തേലൊക്കെ
ആഹ് യൂട്യൂബില് നോക്കിയാ തന്നെ നമുക്ക് അതെ അതെ യൂട്യൂബില് നോക്കിയാ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നോ അയിന്റെ ഇൻഗ്രീഡിയൻറ്സും കാര്യങ്ങളും അളവും കാര്യങ്ങളൊക്കെ വ്യക്ത തായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ
അഹ് ആഹ് അപ്പൊ ഞാന് ഇപ്പം നേരം ഈ ഇന്തുണ്ടായില്ലോ മുഹറം ഒമ്പതും പത്തും
ആഹ് ആഹ്
അന്നൊരീസം ഞാന് പയങ്കേക്ക്ണ്ടാക്കിയോക്കി
എന്ത് കേക്ക്?
പഴം കേക്കില്ലെ? പയം പോള
ആ ആഹ് ആഹ് ആഹ് ആഹ്
അത്ണ്ടാക്കിയോക്കി ഞാതെരായിട്ട്ണ്ടാക്കിയോക്കില്ല അങ്ങനെ ഞാനൊന്നു ഞാൻ കുടിരിക്കൽനൊരു പാത്രം കിട്ടീനി അപ്പ അതുകൊണ്ട് അഹ് വെച്ച്ണ്ടാക്കിയോക്കി
ആഹ് ആഹ് ആഹ്
ചെറിയ ബിരിയാണി വോട്ടാക്കിയേ
ആഹാ അതെ അതെതെ അങ്ങൻത്തക്കെയാ അതെ നോൺസ്റ്റിക്കിന്റെ പാത്രങ്ങള് വേണം അങ്ങൻത്തെക്കെണ്ടാക്കുമ്പോ
കുക്കർല്ലൊന്നുണ്ടാക്കി ചെലപ്പോ നന്നായിന്നൊന്നും വര്ല്ല അടീപിട്
ആ അതെ അതെ ഞാന് ഞാൻ കുക്കറില്ണ്ടാക്കിട്ട്ണ്ട്ട്ടോ
ഏഹ് ഞാപിന്നെ ഇങ്ങത്തെന്തേലും പാത്രം വാങ്ങിയമ്മക്കെന്തേലും നോമ്പിനൊക്കെ പ്രത്യേകിച്ചായിട്ട് മാണ്ടിയെ
ആഹാ അതെ അതെ എപ്പഴാണെങ്കിലും നമ്മക്ക് എപ്പഴേങ്കിലൊക്കെ ഒന്ന്ണ്ടാക്കി കഴിക തോന്നാണെന്ന്ണ്ടെങ്കിലോ? ഇപ്പം മക്കൾക്കാണെങ്കിലോ അങ്ങൻത്തെ കാര്യങ്ങളിലോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണല്ലോ
ഇന്റെ മക്കക്ക് കേക്ക്ണ്ടാക്കാനാ പൂതി അയിനുള്ള മെഷീൻ മാണം മറ്റേ മുട്ടടിക്കണ മെഷീനില്ലേ വൈറ്റ് വാണം
ആഹ് ആഹ് ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ടായിന്നോ മുമ്പൊക്കെ പ്പ ഉണ്ടാക്കാറില്ലാട്ടാ ആ അതെഅതെ ഞാൻ അഹ് ചെ ആഹ് ഒന്ന് രണ്ട് പ്ര ഒരു നാലഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്
ഉം നിക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാക്കി പഠിച്ച ഭയങ്കര പൂതിയ
അതുപോലെ ലെയർ കേക്ക് ഉണ്ടായിന്നല്ലോ ജാർ കേക്കായിട്ട്
ആഹ്
അത്ണ്ടാ ഒക്കെ യൂട്യൂബില് വീഡിയോ നോക്കി ക്കാണ്ടായിട്ട് ഉണ്ടാക്കാറ് സ്വന്തം ഇഷ്ടത്തിനൊന്നും അല്ല ഒക്കെ നമ്മളെന്താക്കും വീഡിയോ നന്നായിട്ടുണ്ടല്ലോ വീഡിയോ ഇഷ്ടം പോലെ സിമ്പപിൾ ആയിട്ടുള്ള വീഡിയോ നമ്മളെ തെരഞ്ഞെടുത്തിട്ട് നമുക്ക് അതില് നോക്കിണ്ടാക്കിയാ മതി. നല്ല സുഖ പിന്നെ അളവും കാര്യങ്ങളൊക്കെ അതെ നമ്മെളെ അവരെ മെഷർമെന്റിന്റെ കപ്പ് എടുക്കുന്ന സമയത്ത് നമ്മളൊ ഒരു ഗ്ലാസ് നമ്മളെ വീട്ടില് കിട്ടുന്ന ഒരു ക്ലാസ്ടുത്താല് അയ്ന്റളവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താ മതി നമുക്ക്
ഞാൻ നാളെ ബിരിയാണിണ്ടാക്കി ക്കെന്നെ. നാ ഇൻ്റെ ഐഡിയേ ചെയ്താ. യൂട്യൂബ് നോക്കീട്ട് പല മോഡലും കാൺച്ച്ണ് അയ്‌ലേതാണ്ടാക്കണ്ടൈ കൺഫ്യൂഷനാ, ന്നട്ട് ലാസ്
ആഹ് പിന്നെപ്പോ നമ്മളെ വീട്ടില്ണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനനുസരിച്ച് ബിരിയാണി മ്പോ അങ്ങനെ തന്നെ ചെയ്താതി പക്ഷേ മറ്റേ കേക്ക് ക് കാര്യങ്ങളൊന്നും നമ്മള് കാണുന്നില്യല്ലോ
ആ ഹസ്ബന്റിന്റമ്മ ഉണ്ടാക്കണ നോക്കിയാട്ടെ
ആ
ഒരു ഐഡിയയിൽ ഞാനാട്ട് ചെയ്യല
ആ അതെ അതെ ആ അതെ അങ്ങനെ തന്നെ പഠിക്കാ
പിന്നെ കുറ്റം പറയാൻ ആളില്ലന്ന്ണ്ടെങ്കി
കുറ്റം പറയാനാളില്ല ലെ ഹ് എന്തേലു കരിഞ്ഞ പിന്നെഹ് ഹ്ഹ് എന്തേലും ഒന്ന് കൊളായാ പിന്നെ കളിയാക്കാൻ നേരണ്ടാവുള്ളു സ് സ്
അതെ അതെ അതെ അങ്ങനെണ്ട് പക്ഷെ അത് നമുക്ക് കൊപ്പല്ല ബാക്കില്ലവര് പറയുമ്പോഴല്ലേ നമുക്ക്
ബാകില്ലോള് പറയുമ്പള്അയ്പിന്നെ പറയുമ്പോ അമ്മ-മു -
സങ്കടാവും അതെ അതെ പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യ ങ്ങട്ട് ഇല്ലാണ്ടാവും
ഇം ഇൻക്ക് അല്ലേലു ആദ്യേ വയ് ഭങ്കര ഇഷ്ട എന്താലും കണ്ടാക്കിയൊക്കെ അവ്ടാവുമ്പോ നമ്മുക്ക് ഇഷ് നമ്മൾ വിചാരിച്ച പോലെ സാധനുണ്ടാവൂല
അതെ
ഇപ്പൊ കൊളായ അതും ഫസ്റ്റിലിണ്ടാവും അയിലുമ് നല്ലേ അത് ഉണ്ടാക്കണം ഞാൻ എന്നോ ആഗ്രഹിച്ചിനി സ്വന്തം പെരായാൽ എന്തേലൊക്കെ ഉണ്ടാക്കിയോക്കണംന്ന്
മൊതല് നാശായി അറിയോഹ്
ഉം ഇച്ച് വേട്യാണ്ന്തേലണ്ടാക്കണ്
ഹ് ഹ് അത് ഒന്നാമത് ഇൻക്ക് ഇണ്ടാക്കേണ്ട സാഹചര്യം ഇല്ലാത്തൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കില് പ്രശ്നല്ല അപ്പൊ നമ്മളൊക്കെപ്പോ എ ആ
എന്തയുകട വക്കുമ്പോ പിന്നെ ഞാൻ എളച്ചിമ്പാട ഒക്കെ ഉടാക്കിഴച്ചില്ലേനി
ആ ആ മ്മക്ക് എന്തേപ്പൊ ഓപ്പറേഷന്തെ
അമ്മക്ക് മറ്റേ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കി
ആഹ് ബ്ലീഡിങ് ഇണ്ടായിട്ടുണ്ടാവു ല്ലെ
അയിനന്ത അന്ത തായ്ച്ചെ
ആഹ് ആഹ് ആഹ എവിടെന്നാ സർജറി ചെയ്തെ അപ്പോ
അത് ഇവിടെ എടവണ്ണ പാറ
ഹം ഹം ഇപ്പൊ എത്രായി റെസ്റ്റ് ഒക്കെ കയിഞ്ഞോ
ഊമ്. ഒരു മാസം കഴിഞ്ഞ് ഏ ഏ രണ്ടു മാസം ആവാ എന്നെനി ആ മേയ് മ് ആറ് മാസം മൂന്ന് മാസം നല്ലോ റസ്റ്റ് എടുക്കണം ആര് റസ്റ്റ് എടുക്കണ്
തന്നെ... നീശ്രദ്ധിക്കാഞ്ഞ നല്ല ഹെൽത്തിന് പ്രോബ്ലം വരുട്ടോ കാരണം എന്താ ച്ചാല് നമ്മളെ ഏറ്റവും നമുക്കുള്ളൊരു ഫലം നിറഞ്ഞ ഒരു അവയവാണ് ഞമ്മളെ യൂട്രസ് അതെടുത്ത് മാ ഇത് കഴിഞ്ഞാ നമ്മള് നല്ല റസ്റ്റ് എടുക്കണോ
ഇപ്പൊ ഞാനുകൂടി കണ്ടു ഞാനും കൂടി ആട്ന്ന് മാറിയോണ്ട് ചെറിയ ളേച്ചിക്കാ ചെറിയ കുട്ടിണ്ട് ഏ...
ഇപ്പൊ തീരെ റെസ്റ്റ് ഉണ്ടാവൂലല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞ് എളക്കാട്ടോ അതെ ആ നല്ല റെസ്റ്റ് എടുക്കണം ആ ആ
ഉമ്മ ചോറും കറ്യൊക്കെ ഇമ്മേനെ ആക്കലോണ്
ഏ വെയിറ്റെടുക്കാൻ പാടില്ല ന്നേ കുനിഞ്ഞുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെണ്ട്
അം തിര്മ്പടെ മോളാണെന്ന് അറീല. ഞാ പിന്നെ ഇബടെ മോന്ണ്ടാന്ന് അതൊന്നും കാണനില്ല ഞമക്ക് അമ്മാൻ്റെ തന്നെ വേണം
ഏഹ് അതേ തീർച്ചയായിട്ടൊ ആ ഓഹ് നമ്മക്ക് ഒരു വീട്ട്ലെ പണി കഴ്ഞ്ഞിട്ട്. മറ്റൊരു വീട്ട്ല് പോയി ഹെൽപീയ്യാർഞാല് ഒരിക്കലും പോസിബ്ളല്ല. കാര്ണം എന്താച്ച നമ്മക്ക് നമ്മുട്തായ ജോലികളെന്നെ ഇഷ്ടം പോലെ ഇണ്ടാകും
ഉം
അതെ അപൊ പിന്നെ അതൊന്നും നടക്കൂല. ഏയ് ഇല്ലല്ല്ല്ല അതമുക് അറിയ്ന്നതല്ലെ ഇപ്പൊ നമ്മളും ഒര് വീട്ട്ല് ജീവിക്കുന്നവരല്ലെ നമ്മുക്കറിയാലൊ ഷെ പരാധി പറയുമ്പൊ അവര്ക്ക് പലതും പറയാൻണ്ടാകും
ഉം ഞാ പിന്നെ ആടെ തോന്നിൻ അവിടെ ഞാൻ ഇണ്ടായലും എളെച്ചിണ്ടേനു. പെരീതെ പണിക്കെ ഞാനന്നെ ഇട്ക്കല്
ആഹ് ആഹ്
നമ്മ്ളെ കണ്ടാ ഓലക്കണ്ട് ഒഴ്ഞ്ഞു മാറും
അതെ അതെ അതങ്ങനെ തന്നേണ്
ഇനൊക്കെ ഞമ്മളെന്നെ ചെയ്യണം
അതിപ്പൊ മൻസ്സിലായിട്ട്ണ്ടാവും
സത്യം. ഇഞ്ഞി ഓന് പഠ്ച്ചോളും
ഏയ് അതെ അതെ ഇഞിവര് പഠ്ച്ചോളും
ഇന്നെ കാണുമ്പൊ ഓൽക്കൊക്കര്തെ ഒക്കണ്ട് ഒഴിഞിക്കല്ലെയ്നു വള്ളമുക്കിത്തരാണ് എല്ലത്തിനും ലാസ്‌റ്റ് ഞാനെന്നെ. ഇപ്പ അതൊക്കെ പഠിച്ച് ആഹ് സ മക്കളെ പറഞ്ഞയ്ച്ചിട് കുത്ത്ർക്ക ചൊയ്ചോക്കുമ്പൊ അയിന് കയ്യൂല്ല. അള്ളാ ഓരോ പണിണ്ട് അമ്മാണ്
അതെ. ത്ത ഏഹ് സത്യം അതെ ഇള്ളത് എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്ത് ഫ്രീ ആവ്ണ പോലെല്ലല്ലൊ നമ്മ്ളൊറ്റക്ക് ചെയ്യുമ്പൊ
എല്ലാരും കൂടെ ഒപ്പരം സഹരിച്ച് താക്കാണെല് ബേ പണിയൊക്കെയ്ത്. ഞാന്
അതെതെതെ
ഹസ്ബന്റവടെണ്ടായ പിന്നെ അവരണ്ടാളും റൂമിലന്നെണ്ടാവും
റൂമിലേറിരിക്കും
പിന്നെ ഞാനെന്നെ വേണം ഓളെൽപ്പം പൂച്ച ഇപ്പ അങ്ങനേണെ ഓള് പോയി കടന്നൊറ്ങ്ങും. പണിയൊന്നും ചെയ് നീ നേരോക്കോ ഓൾക് കൊഴപ്പോന്നുണ്ടാവില്ല
അപ്പൊ ഉമ്മൊന്നും പറയൊന്നുല്ലാ
ഓളൊത്തും പറീല ഓള് നല്ല മരോളാ ഞമ്മ്ളൊക്കെ പിന്നെ വെടക്കാച്ച്യ
അതെ അതെതേ അതങ്ങനേണ് സ്വാഭാവികായിട്ടും അങ്ങനേണ് നമ്മള് നല്ലം പണിയെട്ത്ത് നല്ലേ രീതീല് പോവ്ന്ന്ണ്ടെങ്കി നമ്മക്കു ഇല്ലാത്ത കുറ്റൊണ്ടാവൂല അവര്ക്ക് ഇഷ്ടല്ലാത്തത് നമ്മ്ളെ ആയിരിക്കും
ഉം ഓളള്ളോല് വരുമ്പൊ അല്ല തക്കാരൊം. നമ്മളള്ളോല് വരുമ്പൊത്തുല്ല
ആഹ് അതെ അതെ
മട്ത്ത് ഞാ സ് ഏതായാലും ഞമ്മള് പോവല്ലെ കൊറച്ചേരൂടി സഹിച്ച്ന്നൊ അറിം ഇഞ്ഞി ഞാൻ നോക്കണ്ടാറിം
അതെ അതെ പഷെ ഇന്നാലും ഞമ്മക്ക് സങ്കടാ
സത്യാണ് ഞമ്മളാട്ന്ന് വരുമ്പൊ ഓല് എന്താള്ളാച്ചെ അത് എടുത്തേച്ചൊടുക്കും. മറ്റോളാടാന്ന് വരുമ്പഴൊ പീടിയെ പോയ അപ്പംതന്നെ പൊ ഞമ്മഞിപ്പൊ ഇഞിപ്പാട്ന്നെന്തെ വാങ്ങിക്കൊണ്ടന്ന സൈസൊക്കു പിന്നെ വേറെ ആ ആരോടേം പർഞ്ഞ് വാങ്ങിച്ചുണ്ടാേന്ന് ഓല്താ ക്കേര്ച്ചു. ഇതൊക്കെ കാണുമ്പോ വേറെ ള്ളോൽക്കണ്ടാവു ലോരു എട്ങ്ങേറ്.
അതെ അതെ നമ്മെളെ ഫീലിങ്സ് തോ ഇനിപ്പോ ഏഹ് ചെയ്യുന്നവര് ചിന്തിച്ചിലേങ്കിലും വന്നവര് വിചാരിക്കണ്ടേ നമ്മളും അവരും ഒരുപോലെ വന്നവരാണ്ന്ന്ള്ളത്
ഉം എന്ത് ഞാനും വ് പലെപ്പോഴും അനുഭവിച്ച പ്രശ്നാണതേ
ആണോ
എപ്പോളും അങ്ങനെന്നെ എര് വേറ്‌ര്ചാട്ട്
ഔ ചിലരൊക്കെണ്ടങ്ങെനെ മാെ മക്കളെ ണെങ്കിലും, മരുമക്കളെ ണെങ്കിലും, നീ പേരമക്കളേണെങ്കിലും. വേർതിരിച്ച് കാണ. ഒ ര് അവര് മറ്റുള്ളവര്ക്ക് കൊർച്ച് അധികം സ്നേഹം കൊട്ക്ക കെയറിങ്ങും കാര്യങ്ങളും പക്ഷെ അത് ബാക്കിയുള്ളോര്ക്ക് ഫീലാവും ന്ന്ള്ളത് അവര് മനസ്സ്ലാക്ക്ന്നില്ല
ഞാനൊക്കെ നോമ്പിന് വെ വിര് പെരേ വിര്ന്നാര്ണ്ട്ന്ന് ഞാനൊന്ന് പോട്ടെ ചോയ്ച്ചാ ഇന്നെ വിടൂലാ
ന്നട്ട് മറ്റോള് പോ ഓള് പോണേനൊന്നും ഒര് കൊഴപ്പുല്ലാ
ഒരു കോപ്പൂല്ല. ഉം ഉം ന്നാ നമ്മളെറ്റെ അവര്ക്ക് ഇഷ്ടല്ലേനും
ആഹ് നമ്മള് പോയ പിന്നെ പെരേത്തെ പണി ആരാ ട്ക്കാ
അതാണേ നമ്മളാണ് അവിട്ത്തെ സെവർവന്റ് അർഞ്ഞില്ലേ
ഉം ഓളെ വേ ട്ട്, ഓളേട്ട് പോണേന്നും ഒന്നും എത്തും പറയില. ഇനിപ്പോള് പണിയെടുത്തില്ലേലും മ്മത്തും പറീല.
ഞമ്മള് എട്ക്കാഞ്ഞായീണ് ഞമ്മള് എട്ക്കാത്ത ചൊർഞ്ഞോണ്ട്ക്കും
ഉം ഉം എന്തും സഹിക്ക ഈ അതെ അതെ ഈ ചൊറിച്ചിലാണ് നമുക്ക് സഹി ക്ക്യാൻ പറ്റാത്തതേ
സത്യാണ്. അനുഭവിച്ച്, അനുഭവിച്ച്, മടുത്തിണ്. എന്നോ ഞാൻ പറയലൊടങ്ങിണ്. വേം ഇഞ്ഞിപ്പെത്തും കാട്ടില്ലെലും ഞമ്മള് വേം കേറി പോവാർഞ്ഞാണ്ടട്ക്കലേനി
അതെ അതെ അപ്പൊ നമ്മള് വിജാരിക്കും പണി പൂർത്തിയായില്ലേലും പ്രശ്നല്ലാന്ന് സമാധാൻത്തോടെ ജീവിക്കാം ഒരിടം ണ്ടായാ മതിയേര്ന്നൂന്ന്
ആഹ് ഏതായാലും എല്ലാ പണിയും കെയ്ഞ്ഞ് ഒക്കെ കയ്ച്ചാരെ ഞങ്ങള് കേറി പോന്നെ
ഉം, അതോണ്ട് സന്തോഷായല്ലോ? ഇനി അനുഭവിക്കണ്ടല്ലോ?
ഇഞ്ഞനുഭവിക്കണ്ട ഞ്ഞിന്റെ ഇഷ്ടത്തിന് ഇൻക്ക്
അതെ അതെ നമുക്ക് ആവശ്യള്ളത് ആഹ് അതെ നമുക്ക് ചെയ്യാം പറ്റാെങ്കിൽ ചെയ്യാം വെയ്യെങ്കി അവിടെ ഇടാം. എടുത്തില്ലേലും ആരൊന്നും പറയാൻ പോകുന്നില്ല. അതെ, അതെ, അതെ. ന്നാ ഓക്കെ ഞാൻ വിളിക്കാം ട്ടോ
ആഹ് ആഹ് ന്നാ ശെരി
ഓക്കെ